ആഹ് എന്തൊക്കെണ്ട് വിശേഷം
ആഹ് അതെ സുഖോയിട്ടിരിക്കണ്
ഉം മഴയൊക്കെണ്ടാ?
മഴയായിരുന്നു ഇപ്പോ മഴയൊക്കെ മാറി ഉം ന്നാലും മഴച്ചാറൊച്ചേണ് ഇന്നാണ് ഫുള്ള് മഴയും പെയ്ത് രാവിലെ ഉച്ചഴിഞ്ഞ് കുഴപ്പില്ല ഉച്ചഴിഞ്ഞ് കൊറച്ച് വെയിലൊക്കെ
ആഹ് ഇങ്ങളോ ഇവിടേം രാവിലെ തൊട്ട് ഉച്ച വരെ മഴയായിരുന്നു പിന്നെ ആഹ് മാറി മഴ ചനിയന നിന്നായിരുന്നു വല്യ മഴയൊന്നും ഇല്ലായിരുന്നു
ഉം പിന്നെന്താ ഇന്നലെത്തോച്ച് നോക്കുമ്പോഴേക്കും ഇന്ന് വല്യ മഴയൊന്നുണ്ടായില്ല
ആഹ് ഉം എണ്ട് രണ്ടൊക്കെ ചായ കുടിച്ചാ
ഉം ചായെക്കുടിച്ചു ഏഹ് ഇവിടെങ്ങനെ ഇരിക്കണെർന്ന്
ഉം കുട്ടികൾടെ
ആഹ് അതെ കുഞ്ഞുണ്ടെ അവന്നുറങ്ങണേണ് അപ്പൊ മാറിങ്ങനെ ഇരിക്കണെന്ന് കൊറച്ചേരം ബ്രേക്കെടുത്ത് അല്ലെങ്കി ആൾടെ പൊറകെ ഓട്ടാരിക്കുവല്ലോ
ആഹ് മോനോ? മോളാ?
ആഹ് മോനാണ്
ആഹ്
ആളൊറക്കാണിപ്പോ അതോണ്ട് കുഴപ്പല്ല
ഇപ്പോ കെടന്നൊറങ്ങിയാ രാത്രി എഴുന്നേക് ഉറങ്ങോ?
ആഹ് ഇയാൾടെ പൂച്ചയൊറക്കാ ചെറിയോറക്കം ആളൊറങ്ങി അപ്പത്തന്നെ എഴുന്നേക്കും ചെലപ്പോ ഒരു പത്ത് മിനിറ്റ് അല്ലങ്കി അര മണിക്കൂറില് അത് കഴിഞ്ഞെഴിഞ്ഞിട്ട് എഴുന്നേറ്റിന്നാ പിന്നാ പാതിരാത്രിയാലും ചിലപ്പോ ഉറങ്ങൂല്ല ആഹ് ചെലപ്പോക്കൊങ്ങും എഴേഴരാ എട്ട് മണിക്ക് വിളിക്കണന്താറിയോ പല ദിവസോം പല ടൈ ടൈപ്പാണ്
ആഹ് ഹാ
ചെല ദിവസം നന്നായിട്ട് ഉറങ്ങും ചെല ദിവസം ഉറക്കേണ്ടാവൂ
ഉം ഉം അങ്ങെനെ നിങ്ങളും പകലെടന്ന് ഉറങ്ങുന്ന സമയത്ത് ഇച്ചിരിനേരം കിടന്നുറങ്ങണം
ഏയ് ഇയാളങ്ങനെ പകലെടന്ന് ഒറക്കവൊന്നും ഉണ്ടാവുല പകല് കെടന്ന് ഒറങ്ങിയ രാ എങ്ങനായാലു രു ജോലി ഉണ്ടാവല്ലോ
ഉം
അപ് നാ നമ്മള് അങ്ങനെ ജോലിയായിട്ട് എട്ക്കും അങ്ങനെ എന്തെലൊക്കെ ചെയ്ത് വരുമ്പോഴേക്ക് ആളിവിടെ എഴുന്നേക്കും പിന്നെങ്ങനെ
ഉം
അവിടെ എങ്ങനെ ഏഹ് മോനാണ്
ഉം ഒരു മോനേള്ളൂ?
ആഹ് ഒരാളേള്ളു.
ആ ബടെ രണ്ട് കുട്ടിയെള് വലിയ കുട്ടികള് അവര് ഒരാൾ ആറിൽ പഠിക്കുന്ന ഒരാൾ ഒമ്പത് തില്
ആഹ് വല്ലിയപിള്ളാരാണല്ലേ?
ഉം ഇവിടെ ഇളയാള് ഒറങ്ങുന്നു. മൂത്താള് ട്യൂഷന് പോയിവാ
ഓഹ് ക്ലാസ് കഴിഞ്ഞ് വന്നില്ലാല്ലേ?
വരാറാവുന്ന്- അങ്ങനെ ഞാനു ഇളയാള് ഇളയാൾക്ക് ടൂഷനില്ല.
ആഹ്.
അങ്ങനെ ഞാൻ ഫോൺ ചോയ്ച്ചിട്ട് കൊടുത്തില്ല അങ്ങനെ ആള് കെറിയിച്ചെടന്ന് ഒറങ്ങിയതാ ഉറങ്ങുന്നതല്ലേ ഈ സമയത്ത്.
ആഹാ ആഹ് ഒറങ്ങാറില്ലല്ലേ?
ഉം ഞാൻ അങ്ങനെ ഫോൺ കൊടുക്കാഞ്ഞിട്ട് കെറിയിച്ചെടന്നഒറങ്ങിയത.
ഫോൺ പിള്ളേരൊക്കെ ഇപ്പൊ ഫോണിൽതന്നേണല്ലൊ ഫുൾ ഗെയിമല്ലേലുംഅല്ലങ്കി യൂ
ആഹ് വേറെന്തെങ്കിലുഒക്ക അങ്ങ് കാണക്കം തന്നെ- ചാർജ് ചെയ്യായിട്ടിരിന്ന അതു ഒക്കത്തില്ല. ചാർജേ നമ്മടെ കൈയ്യൊരു കാണുന്നൊണ്ട് ചാർജ് ചെയ്യേണ്ടാന്ന് വിചാരിച്ചലും രണ്ടുസം പോലും ചെയ്യാതിരിക്കാൻ പറ്റൂല്ല.
ഉം അത് ശരിയ.
ഓരോന്നും അറിയുന്നതും നമ്മള് ഗ്രൂപ്പുള്ളൊക്കെ കെടക്കുന്നൊണ്ട് ചാർജ് ചെയ്തേ പറ്റു. സ്കൂളായാലും എവിട്ത്തായാലും- അതുകൊണ്ട് ഇങ്ങനെ ചാർജ് ചെയ്തിട്ടിരിക്കുന്നു പിന്നെ ഹസ്ബൻഡ് എന്താ വർക്കെയ്യുന്നു.
ആള്- പിള്ളേർക്ക് ട്യൂഷൻപ്പ ഇളയതന്താ പോവാത്തെ ട്യൂഷന് ട്യൂഷന ക്കെ വിട്നില്ലേ?
ട്യൂഷന് ആവളാ വിട്ടില്ല ആള് ഇനിപ്പൊ അടുത്ത വർഷം തൊ
ആരാ ആഹ് ആറാം ക്ലാസ് അല്ലേ വീട്ടിൽ ട്യൂഷൻ ട്ത് അതായും മതി അതായിരിക്കും നല്ലത്.
ബടെങ്ങും വീട്ടില് ഒരു ഇവിടെ അടുത്തൊന്നും ട്യൂഷന് വിടാൻ സൗകര്യല്ല അതോണ്ടാണ് വിടാത്തെ അല്ലെങ്കിൽ ഇവിടെ അടു തോരു കൊച്ച് ട്യൂഷൻ ട്തോണ്ടിരുന്നത ആ കൊച്ച അങ്ങനെ ഗർഫണിയ അങ്ങനെ പ്രസൊയിക്കാന് അതിന്റെ വീട്ടിൽ പോയി. അതൂണ്ടാ വിട്ട് പോയത്- അല്ലെങ്കി ട്യൂഷന് വിടുന്നതായിരുന്നു അടുത്ത വീട്ടില നമുക്ക് രാത്രിയാലും പറഞ്ഞ് വിടാല്ലോ-
ആഹ് അല്ലേ ഇയാക്കെന്നെ എടുക്കാൻ പോയാ ട്യൂഷൻ അപ്പൊ പിന്നെ എങ്ങനെയാണ് സബ്ജെക്ട് ഇതാണോ? മാക്സ് ക്കെ പിടിക്കും പിടുത്തവുണ്ടാവുലല്ലേ ആ അത് ശരിയ- മാത്‍സക്കെ നമ്മള ട്യൂഷനെന്നേ വിട അതല്ലെങ്കി നമ്മള് ആദ്യം തൊട്ടേ രിന്നേ പഠിക്കേ
ഉം. അങ്ങനെ ഞാൻ പിന്നെ ഇതില് യൂട്യൂബിലെ ക്ലാസ്സുകള ഉണ്ടല്ലോ അതൊക്കെ പറ്റിക്കും. അങ്ങനെയൊക്കെ കൂടും
ഓഹ് ചായകുടിചേർന്നൊ?
അഹ് ചായ കുടിച്ചു.
പിള്ളേർക്ക് ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കിയായിരുന്നൊ ഇപ്പം.
ഇല്ല വായി ട്ട് ചായേം മിച്ചറുവക്കെ ഉണ്ടാർന്നു അതൊക്കെ കുടിച്ചൊണ്ടരാൾ ഒറങ്ങിയത പിനെ രാവിലത്തെ കാപ്പി എന്തെങ്കിലും കാണോ അതൊക്കെ ഒക്കു തോന്നുന്നെങ്കി പർക്കി തിന്നു-
അഹ് ആ
അങ്ങനെണ്ട് രാവിലെ കൊടുക്കുമ്പോ വേണ്ട വയ്യിട്ട് വന്നങ്ങ് തെരക്കും.
ആഹ് പലഹാരങ്ങളായിരിക്കും രാവിലെ ഉണ്ടാക്കാല്ലേ
ഉം എന്തെങ്കിലും പോവാ പിന്നെ അപ്പം ദോശൊക്കെ തന്നെ ഉണ്ട് അതൊക്കെ ഉണ്ടങ്കി അന്നേരം കഴിക്ക വേറെ ഒന്നും ഇല്ലങ്കി അത് കഴിക്കും ഇല്ലെങ്കി വേറെ എന്തെങ്കിലും പൊരിയൊക്കെ ഉണ്ടാക്കുന്നതെങ്കി അതൊന്നും തിന്നില്ല
ഓ ആഹ് എന്തായാലും വൈകുന്നേരം വരുമ്പോഴേക്ക് വിശന്നായിരിക്കുല്ലോ വരണത്
ആഹ് രാവിലെ നമ്മള് വാ കുത്തി കയറ്റിയാലും അവര് കഴിക്കൂല
ആഹ് അതെ അവർക്ക് വിടാനുള്ള ദൃതി അവർ പോവാനുള്ള ദൃതി റെഡി ആവാനുള്ള ദൃതി
റെഡി ആവുന്നതിന് നല്ല സമയം വേണം പക്ഷെ തിന്നാനൊന്നും സമയമില്ല ആഹ് നമ്മള് ഇങ്ങനെ പിച്ചി വായില് വെച്ചു കൊടുത്താ രണ്ടോട്ടം തിന്നും
ആഹ് ഇപ്പൊ എല്ലാർക്കും ഫോൺ വേണം
ഉം ആഹ് ഫോണ് നോക്കി സമയല്ല ആഹ് രാവിലെ ഫോണ് നോക്കിയിരുന്ന് കഴി ഴിക്കാള്ള സമയവും ഇല്ല
ഇപ്പഴും ഇല്ല
അതോണ്ടങ്ങനെയും ചെയ്യാറില്ല ആഹ് ഇവിടെ ഏഴ് മണി മൂത്താള് ഏഴ് ഏഴരയാകുമ്പോ പോവും ഇളയത് പിന്നെ ഒമ്പതര ആയിട്ടെ വണ്ടി വരുള്ളൂ
ഏഴാവുമ്പോ പണിണ്ട് നേരത്തെ നമ്മള് റെഡിയാക്കിയെല്ലാം കൊടുക്കണ്ടെ
ചോറും വാപ്പിയെല്ലാം ഞാൻ നാല് മണിക്ക് എണീക്കല്ലോ ചോറ് ഇരുപ്പോണ്ടെങ്കി നേരത്തെ തിളപ്പിച്ചൂറ്റിയൊക്കെ കൊടുക്കും
ആഹ് അല്ലെ തലേ ദിവസം ഉണ്ടാക്കി
ഉം തലേ ദിവസം ഉണ്ടാക്കി വൈകിട്ട് ചിലപ്പം കഴിച്ചിട്ട് ഒന്നാമത്
ചെല ദിവസം ഉണ്ടാക്കി വെക്കാൻ നല്ല രസാ
പിന്നെ എന്തേലും തോരനൊ എന്തങ്കും കൊണ്ട് അരിഞ് ഇറക്കി ഫ്രിഡ്ജ്ലോട്ട് വെച്ചിരിക്കും അപ്പം പിന്നെ എളുപ്പ
തോര
തോരെന്നൊന്നും കഴിക്കില്ല പിന്നെ തുറന്നു പോവുമ്പം പിള്ളേർ എന്തേലും തുറന്ന് നോക്കുമ്പോ വേണ്ടേന്ന് വിചാരിച്ച് കൊടുക്കുന്നതാണ് കഴിക്കാൻ വലിയ പാട അവർക്ക് ഒന്നേ മുട്ട പൊരിച്ചത് അല്ലെങ്കിൽ ഉം ചമ്മ മുട്ട പൊരിച്ചത് ചമ്മന്തി അങ്ങനെയൊക്കെ മതി അച്ച
ഉം മീൻ വറുത്തത് മീൻ വറുത്തത് മുള്ളില്ലാത്ത ആണെങ്കിൽ കഴിക്കും
ആഹ് പച്ചക്കറി ഒക്കന്നെ അതൊക്കെ കഴിച്ച
ആഹ് നല്ല പാടാണ്
പച്ചക്കറി കയിച്ചിലങ്കി ബലുതാമ്പഴും പച്ചക്കറി
ആഹ് പച്ചക്കറിയൊന്നും കഴിക്കൂല ഇവിടെ ആണെ വഴുതനയൊക്കെ ഇഷ്ടം പോലെ നട്ടിട്ടുണ്ട് അതിലൊക്കെ പിടിക്കുന്ന വഴുതനയൊക്കെ ചില വെള്ള
അഹ് ആഹ്
അതൊണ്ട് ഞാൻ നട്ടിട്ടുണ്ട് അവന് അത് പറിച്ചൊക്കെ മെഴുക്ക് വരട്ടുമ്പോ അതൊന്നും തിന്നില്ല കൊവക്ക ഉണ്ട് ഏതൊക്കെ ഉണ്ടാവ
വഴുതന കൈകുക കൂടെ ചെയ്യാതെ കൊടുക്കാറ് ചില വീഡിയോസ് ഒക്കെ ഫ്രൈ ചെയ്ത്
ആഹ് വഴുതന മറ്റേ മീൻ പൊരിക്കുന്നൊക്കല്ലേ റൗണ്ടിന് അത് മറ്റേ നീല വഴുതന അല്ലേ റൗണ്ട് നമ്മൾ പച്ചക്കറി കൂടെ കിട്ടുന്നു
അല്ലനക്കും തിന്നാൻ പറ്റൂലെ എനിക്കറിയില്ല
ആഹ് ഉം അല്ല ഈ വഴു നീ ളള്ള വഴുതന ഞാനെല്ലാ ഏത്തയ്ക്ക പൊരിക്കുമ്പഴൊക്കെ ഇങ്ങനെ കീറിയിട്ട് അതിനകത്ത് ഇങ്ങെനെ ഇത് ഏത്തയ്ക്കാം പൊരിക്കൂലെ അതുപോലെ ആക്കീട്ട് ഉണ്ടാക്കിട്ടുണ്ട്
ആഹ് ക താണ് പിന്നെ മറ്റേ ത്ണ്ടല്ലേ തന്നെണ്ടല്ലോ വാല്
നിത്യവഴ്ദനയല്ലാ അതിന് പറയ്ന്നേ തക്കാളി വെള്ള തക്കാളി ഇല്ലേ അതേ കണക്കിരിക്കും വെള്ളയല്ല പച്ച തക്കാളി അത് ആഹ് അതുപോലെ ഇരിയ്ക്ക്ന്ന ഒരു സെയ്സ് വഴ്തനണ്ട് വ്ടെ
ഉം ത് അതി
ആഹ് ഒരു ഉം ബ്ടെ ത വഴ്തനങ്ങ എനിക്കറിയാം പിന്നാ വയലറ്റ് കളർല് അറിയാം പേര് വയ്ത
ആ മറ്റേ നിത്യവഴ്തന അറിയാമോ ചെറ്ത്
ചേന്നല വയ്റ്റു വൈലറ്റ് കളറ് ത്ത് പോലെ കെടെക്കുന്നെ മുത്ത് പോലെ കെടെക്കുന്നാ
ചെറ്ത് തീരെ ചെറ്ത്
ചെറ്ത് ഒക്കെ അങ്ങെനെ ഇണ്ടാ
ആഹ് അങ്ങനെ ഒരെണ്ണാെണ്ട് അത് മറ്റേ എല്ല കോവക്ക വള്ളി കണക്ക് പടർന്ന് പോവ്ന്നതാ
ഓഹ് അതെ തടി
ഉം ആഹ് ആഹ് അത്ങ്ങെനെ രണ്ടായിട്ട് കീറിയിട്ട് നമ്മള് ഈ വെണ്ടെയ് ക്കെയൊക്കെ മെഴ്ക്ക് പരട്ട്ന്ന കണെക്കിരിക്കും അത് അത്ര കൊഴ്പ്പൊന്നുംള്ളെല്ലാ നല്ല കൊഴെഞ്ഞ് പോവ്ന്നെയല്ലാ വേവുമ്പഴേ
മറ്റേ കോവക്ക പോലെ മി
ആഹ് കോവെയ്ക്ക പോലെ നല്ല കട്ടിയാണ് വേവെന്നാലും നമ്മള് പയറൊക്കെ മെഴ്ക്ക് വര്ട്ട്ന്ന കണെക്കിരിക്കും കാെഴെഞ്ഞ് പോവുല വെള്ളം ആവൂലാ
വഴ്തനങ്ങർഞ്ഞ സാധനങ്ങൾ കഴിക്കൂലാ ഇപ്പ കഴിക്കും നേര്ത്തെനിക്ക്ഷ് അയ്ന്റകത്താ കുരുവാെക്കള്ളാേണ്ട്
ആഹ് അത് ചെല വഴ്തന ഒര് സെയ്സ് കഷർപ്പ് കാണും അ അത് നമ്മള് ചൂടു അരിഞ്ഞി ട്ട് ചൂടു വെള്ളത്തീട്ട് ഞവ്ടി കഴ്കി എട്ക്കും നമ്മള് സോയാബീനാെക്കെ എട്ക്ക്ന്ന കണെക്കെ
ഓഹ് അങ്ങെനെ
അന്നേരം അയ്ലെ ചെറിയ കഷർപ്പങ്ങ് മാറും
ആഹ് ഇവിടെ വെറ്തെ വെള്ളത്തിലിട്ട് കഴ്കിടും ക്ഷാെക്കെ അരിഞ്ഞ് കയ്ഞ്ഞിട്ട് വെള്ള
ആഹ് അരിഞ്ഞ് വെള്ളെത്തീടെണം അന്നേരം അതിന്റെ ചെറിയ ചെവ ഉണ്ടെങ്കി മാറൂന്നാ പറയ്ന്നേ ആഹ്
നമ്മള് ഒന്നും ചെലെപ്പാ ചെലെ സമയങ്ങൾലൊന്നും മെഴ്ക്ക് പരട്ടാനാകത്തില്ലെങ്കി ഇവിടുന്നൊക്കെ ഉള്ളാെതൊക്കെ പറിച്ച് തന്നെ മെഴ്ക്ക് പരട്ട്ന്നെ ചെലപ്പം നമ്മള് പച്ചക്കറി വേടിച്ചാലും ചെലാേസം ഒന്നും കാണാതെ വെരും
അഹ്
ഉം ഇങ്ങെനെ ഓരോന്നൊക്കെ നട്ട്പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ മഴയാവുമ്പോ എല്ലാം അങ്ങ് നശിക്കും ഈ പുഴുവും വണ്ടും ഒക്കെ ഒന്ന് കടിച്ചും കുറച്ചു
ആഹ്
പിന്നെ വേറെന്തൊക്കെയാ ഓക്കെ എന്നാ ശെരി എന്നാ വെക്കെട്ടാ
എന്തോ